ആ എന്താ ഫ്രീ ആയോ
ആ
ഉം
ന്നെന്ത സ്പെഷ്യല് ഇണ്ടാക്കെ ന്ന ചോറിന് ഞായറാഴ്ചായിട്ട്
ഞായറാഴ്ച ആയിട്ട് സാധാ കറികളൊക്കെ ഉള്ളു ഇന്നല്ല ബിരിയാണി ഉണ്ടായിനി അപ്പൊ ന്നീനെ സ്പെഷ്യല് ഇല്ല ഇവിടെ സ്പെഷ്യൽ ഉണ്ടാക്കല് വെള്ളി ഞായറും ഉണ്ടാക്കൂല അല്ലാത്ത ദിവസൊക്കെ ഇണ്ടാ ക്കും ചെല് ആ അല്ല നേരെ ചേന്റെ പുയാപ്പളനോണ്ടറിയു എല്ലാരും പിന്നെ ഇണ്ടാക്കലും വെള്ളിയായ്ച്ചേ വിടെ ഉണ്ടാക്കല് നമ്മൾ തല കു
ഉം
എല്ലാവാരും ബിരി ബിരിയാണിണ്ടാക്കും നമ്മളൊരു വെറൈറ്റി ആക്കോ ട്ടേറിന്നോട്
പ്പൊഞ്ഞ് മീനൊന്നും വല്ലാതെ വാങ്ങൂലല്ലോ
ഉം മീന് ട്രോളിങ്ങായി
ഉം നല്ല വെലേന്നലപ്പൊ ഓലപ്പറിണ് മത്തിക്ക ത്രെ മുന്നൂറ്റി നാപ്പതോ ഒക്കെ പറഞ്ഞ് വിച്ചിട്ട് ഞാൻ പറയാ ഇനി പപ്പടം ചമ്മന്തിയൊക്കെ കൂട് തീരും
അ അമ്മള് സാധാരണ നൂറുപ്യൊക്കൊക്കെ അയില വാങ്ങിയാ അഞ്ചണ്ണൊ ആറണ്ണൊക്കെ ണ്ടാവൊല്ലോ അപ്പൊ ഞാൻ ഇതിനോട് നീ ബാർമക്ക്ട പോയ പ്പളേ കടേ പോയപ്പോ അയ്നോട് ഞാ പറഞ്ഞ് ങ്ങള് വരുമ്പോ അയ്ല മീൻ കൊണ്ടരണ്ടിട്ട് പറഞ്ഞേ വരുമ്പോണ്ട് ഒരയിലേം കൊണ്ടുവരണ് അപ്പ എത്രപ്പേക്കച്ച് നൂർ പ്പേക്കാണ് ന്ന്ന്നോട് ഒരായിലേല്ല അവേന് ഞ്ഞ് വല്ലാണ്ട് മീനൊന്നും വാങ്ങണ്ടാറയും
ആ കണ്ടാണ്ട് ചോറ്ന്നണ്ടിയരും
താനി ഞങ്ങള ഉണക്കലീ
ഏ ഇവിടെ ഒണക്കലിൻ്റെ എൻ്റെവിടെ ഒണക്കല് വാങ്ങിയിട്ടും കാര്യമില്ല. ൻ്റെ മക്കളൊന്നും ഒന്നുല അയിന്റെ ഒന്നും അത് പരിചയല്ലല്ലോ അങ്ങനെ ഉണക്കല്ലന്നട്ട് തിന്നൂല
ഞാന് ഈമ് പിന്നെ താളിയും പിന്നെ മാന്തളൊക്കെ വാങ്ങി ക്കല എന്നാല അ ഇങ്ങനെ എടക്ക് പൊരിച്ചു കൊടുത്താലോ ഉപ്പേരി ണ്ടാമ്പൊ ന്തേ ഒന്ന് നുള്ളി കൂട്ടാണ്ടായതിയല്ലോ
മക്കള അന്നും തിന്നുംല അവർക്ക് കൊഴച്ചാ തിന്നും അല്ലേ പപ്പടം
ആ
ന്റെ ചെ രണ്ടാമത്തെണ്ട് ഒരു വിധം മീനൊന്നും തിന്നൂല മ്മ് ഓന് ഇഷ്ടപ്പെടണം ഓനാദ്യൊന്ന് ടേസ്റ്റോക്കും കൊഴപ്പമില്ലാന്ന് കണ്ടെങ്കി മാത്രം കൂട്ടു ഇല്ലെങ്കി അങ്ങനെ ചോറ്ന്നാലും മാണ്ടില്ല മീൻ തൊടൂല
ആ കോയു ഇറച്ചൊക്കെങ്ങനെ
കോയി നല്ലോ തിന്നും ബീഫുംമ്മെക്കും വല്യ താൽ പര്യന്നുല്ല
ആ ബീഫല്ലേലും ഈ കുട്ടികൾക്കൊന്നും ഇ ല്ലേ പണ്ട് അമ്മക്ക് നമ്മക്ക് നിങ്ങക്കൊക്കെ പിന്നെ ഒരിഷ്ടമുള്ള സാധനമാണ ലെ ഇപ്പത്തെ കുട്ടിയക്കൊന്നും ആ ഒരു സ് സാധനം കൊണ്ട്ന്നെ
ഉം കോഴിഞ്ഞ് കറി വെച്ചാലും പൊരി വച്ചാലും എന്താക്കിയാലും ഓല് തിന്നോളും
ഫാമും ബ്രോസ്
ഉം തന്നെയാണ് പോലെ ഇഷ്ടം ഓരിപ്പോ ഇള്ള സമയ അയിന്റെ വെറൈറ്റീസ് ഓല് കണ്ടിട്ട് ഉള്ളൂ അതാണ് ഓലോണ്ടായ അപ്പളേ അങ്ങനത്തെ ഐറ്റംസ് ഫുഡല്ലേ ഒള്ളു
ഞാൻ പറയാ നമ്മളൊക്കെ ചെറുതാ ഇനിന്ന് കാ കാണാനെത്ര സാധനല്ലേ എപ്പൊക്കെ ഇള്ളത് ഇല്ലല്ല ഞങ്ങള് ഇങ്ങോട്ട് കൊണ്ടരില്ല
ഏ ഇവലപ്പ ചെലയപ്പൊക്കെ പോവും വൈന്നേ വേറേ ഒന്നും ഒന്നും ഒണ്ടാക്ക കണ്ടാറിയും. എന്നിട്ട് പൊറത്ത് പോവും. അതേമാതിരി ബ്രോസ്റ്റും കുബൂസൊക്കെ തിന്നും.
ആ ആ ആദ്യൊക്കെ
നെയ്ച്ചോറും ചിക്കൻ പീസും ഉണ്ടല്ലോ? അത് തിന്നാം
ആ ആ ആച് ആദ്യക്കെ നമ്മള് വാങ്ങി അവിടുന്ന് കഴിക്കുവായിനു. ഇപ്പൊ പിന്നെ ഇപ്പൊ ചെറുതായപ്പോ പോയാലും ഓൻ ഇരിക്കാൻ സമ്മയിക്കൂല. അപ്പൊ പിന്നങ്ങിട്ട് ഓർഡർ ചെയ്താ വരെക്കെ ത്തിച്ചേരുവല്ലോ സാനം. ഇപ്പൊക്കെന്തൊരു സു സുഖാ. ഓർഡർ ചെയ്യ, വാതിൽക്കൽന്ന് വാങ്ങ, ആ അതന്നെ എന്തും നടക്കും. എന്തോരു സുഖാ. ചെല ആൾക്കാരൊക്കെ നോക്കണ്ടി എന്നും
ഉം പറയാണ്ടോ ഇപ്പ അയ്ന് പൊതുവേ നമ്മളെ ക്കെ നാട്ടിലൊക്കെർഞ്ഞാ വൈന്നേരായാ പിന്നെ ആണുങ്ങളും പെൺ
ട്ട് പട്ച്ചോനെ എത്തെങ്കിലും ആ ആവശ്യത്തിനൊക്കെ മ്മള് പൊർത് പോയല് ഓരോ മോട്ടൽനൊന്നും മുന്നിസ് തേലല്ല വണ്ടി നിർത്തിടാനൊന്നും
ഫാമിലിയായിട്ട് പൊർത്ത് ക്കർങ്ങ ന്നട്ട് അയിലിയിലൊക്കൊന്ന് ചുറ്റി കർങ്ങാ എന്നിട്ട്ഷ്ടള്ള ഭക്ഷണം കഴ ക്ക ന്നട്ട് രാത്രി പെരെ പോരാ ഏഹ് പഴയ ഈ ഗൾഫ്ലും ഇവിടൊക്കെ നടക്കണമായിര്യാപ്പം ഞമ്മളെ നാട്ടില് ത്
അടുപ്പില്ലാത്തത്ര പെരണ്ട് അട്പ്പില്ലാത്ത ട്ട് പെരെളെത്രോ
ഏഹ പറയാണ്ടോ
ഉം അല്ലേ ഇപ്പൊ പെട്ടെന്ന് ഗ്യാസിനാണ്ട് ക്ഷാമം വന്നപ്പളേ എല്ലാര്
ഇ ആഹ് ഇന്റെ ജേഷത്തിന്റെ ഇന്റെ ഷത്തിന്റെ വീട്ടിലങ്ങനെ ഓല് അടുപ്പൊന്നുല്ല മൂപ്പര്ക്ക്‌ അ ആ പിന്നെ അവളെ കെട്ടിച്ചോട് ത്ത് അടുപ്പുണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കണ ഇഷ്ടമല്ല ഗ്യാസ് മാത്രം ഒര് ഒരു മാസം ഇരുത്തെട്ട് ദിവസ ഒക്കെ കിട്ടയുള്ളൂല്ലോ ഗ്യാസ് ഏഹ് ഇന്ന് നടക്കുവോ ഒരു കൊല്ലത്തില് നാല് കുറ്റി കി ട്ടുള്ളൂ എന്നാണ് കേന്ദ്രത്തിൻ്റെ ഇത് അങ്ങ ഇത്തടത്തൊക്കെ എങ്ങനെ മുതലാവഞ്ഞി ഇപ്പ അല്ലേ തന്നെ നാപ്പത്തഞ്ചു ദിവസം വേണ്ടേ ഗ്യാസ് ബുക്ക് ചെയ്താ കിട്ടാന്.
ന്റെ ഇടത്തിന്റെ പോകാട് അടുപ്പമില്ല എന്നിട്ട് ഓളന്നോട് വിളിച്ച റെഡി ആണ്ട് ഗ്യസ് നിക്കി തരോ ഞാൻ ഞാ ഉണ്ടാക്കി എനിക്കനെ ഗ്യാസല്ല അറിയാന്
കിനൊക്കെ അൻപത്റുപ്യ കിലോണുള്ള നൂറുപ്യാണ് ഇപ്പം തന്നെ.
ആഹ് വിറകിന വില കൂടീനു ഉം. അതിന് ഇപ്പെ ല്ലാരും വെർഗ് ഞമ്മളൊക്കെ ഇവിടെക്കെ മലേൽ പോയി കൊണ്ടരല വെർഗ് റബ്ബർണ്ട് നല്ലോണേ റബ്ബർണ്ട് ആഹ് അപ്പൊ
സാധനം
പാച്ചിംകത്തും മ റ്റും കത്തും ഞാൻ എന്തീയലറ് യോ അയിന്റെ മറ്റേ ആ കുരുണ്ടല്ലോ ഒരി ചെറീയ ആ അത് ചാക്കില് വാരി കൊണ്ടേരും ന്നട്ട് അയ് ഇട്ടൊടുക്കും എന്തോരു എഹ് ചൂടാന്നറിയോ അയ് അയ് എയ് നമ്മള് ചേർ റ്റത്തി ചുലെ അതേ മാരിയന്നെ അഅ് ന ല്ല ചൂടാണ് അടുപ്പിൽക്കട് സൈഡിക്ക് വെച്ചൊട്-
ആ ഞാനാ ഇന്നെ പിന്നെ കെട്ടിച്ചോട്ത്ത് അവ്ടെ പോവുമ്പോ അങ്ങനെ അവിടെ ഫോറസ്റ്റ് ഏരിയെ ന്നട്ട് അവിടതേമായിരി റബ്ബറ് നല്ലോണം ണ്ടാവും ന്നട്ട് അമ്മായിമ്മങ്ങനെ കൊണ്ടന്ന് അട്ടിക്ക് വെക്കും നല്ല സുഖാ കത്തിക്കാന് ആ നല്ല ചൂടല്ലേ വെർകിന് നല്ല സുഖാ അഇള്ളോട് ത്തല്ലസുഖ
ആ ഞമ്മളെവിടെ ഞങ്ങൾതതല്ല എന്റെ അമ്മോശകാക്കാന്റെ പെങ്ങൾതാ അഓണ്ട് അയില്ണ്ട് നല്ലോണ്ട് വെർ ഉണ്ട് മറ്റേതുമുണ്ട് ഞാൻ മ കാറ്റടിച്ചാ വണ്ടി കേറി വെക്കലാ
ആ നല്ല സുഖവാ ചെറിയ ചെറിയ കൊള്ളി വേം കത്തി പിടിച്ചന
ആ ഇവിടെ മ് ഞമ്മളെ റോഡിന് നേരെ മോളിലന്നെ അ പ്പൊ ആ കുരുങ്ങനെ വികണങ്ങനെ കേക്കാം അപ്പൊ ഞാൻ ദേ വലോട് പറയും ചാക്ക് എടുത്തട് പോയി പൊറു ക്കുണ്ട്ര്യരാൻ നമ്മളെ അടുപ്പലിടും അയിന്റെ ആ ചെറ്യേ കുരു ആ വല്ല്യ ആ പൊളി അത് ചെരട്ടേന്റെ അതേമായിരിയ നല്ല കട്ടി അയ്ന്റെ തോലിന് നല്ല ചൂടാണ് അയന്നെ മതി കത്തിച്ചാന് അത ഇട്ടൊടുത്താല് ആ അത് നമ്മള് വേർകൊന്നങ്ങെനെ പൈസൊ ടുത്ത് വാങ്ങാലൊന്നുല്ല്യ നല്ല പൈസയ
ത്ത് വാങ്ങീട്ടൊന്നുല്ല ഇങ്ങനെ പിന്നെ അവിടന്നും ഇവിടന്നൊക്കെ ഓരോരുത്തരും മരം വെട്ടുമ്പോ കൊമ്പരുന്നതും പിന്നെ കവുങ്ങ് തോട്ടയതു കൊണ്ട് കവുങ്ങ് ഒണങ്ങി വീഴണത് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ
ഞാൻ വേം കെറ്റലാങ്ങേക്ക
ഏ വടെ പ്പൊ പറയണ്ട് നി ഇപ്പ കരണ്ടടുപ്പും കെറ്റിലൊക്ക വാങ്ങ ഗ്യാസ് നാല് മാസം കഴി ഞ്ഞിട്ട് കിട്ടുമ്പോ നാല് മാസത്തിന് ഒരു കുറ്റിയൊക്കെ കിട്ടുമ്പോ തേകയ്യിലാണ്
ഞാന് എന്തീയും അറ്യോ അയ്ല്മല് വെള്ളം വെച്ചാട്ടി കെറ്റലില് വെള്ളം വെച്ച് ത പി ചുടി ഗ്യാസൊക്കെ പറഞ്ഞ അപ്പന അരിട്ട അടി വേഗംറൈസ് കുക്കർക്കട് ഇറക്കല ന ഇന്ന കുറേ ലാഭം കിട്ടുവല്ലോ
ഉെ
ത് ചെറിയ കുട്ടികൾ ഉണ്ടാവക്പോ നമ്മൾ അടുപ്പത്തൊന്നും ഡ്യൂട്ടി ആാവൂ രാവ ചച്ചു പിന്നെ റൈസ് കുക്കറാന്നോാങ്ങ അങ്ങിയനെ
ആഹ ഇപ്പ അതൊക്കെ വാങ്ങേണ്ടി വരും റൈസ് കുക്കറും കരണ്ട്ടുപ്പും ഞപ്പ പറ കരണ്ട്ടുപ്പും പിന്നെ കെറ്റിലൊക്കെ വാങ്ങണംന്നേരുന്നു
അ അന്ന് ഗ്യാസിന്ത്ര മെച്ചല്? എന്തോ ഒരു കറന്റ്‌ ബില്ല് ആ കൂടുന്ന- കലല്ലില്ല ഇവിടെ അറൂറ കാവിടനോടുത്ത് ഈ പ്രാചാരത്തില്ലാന ണ്ട് ആയിരത്തി മുന്നൂറ ആയിരത്തി നന്നൂറുപ്യ
ോ വൈകുന്നേരം ആറ മണിക്ക് ശേഷം പത്ത മണി വരെ ഉപയോഗിക്കരുത് അങ്ങനത്തെൊോന്നും
ആഹ ആഹ
ട്ട കെസ്റ്റില് അതേമാരി ഫ്രിഡ്ജ് മിക്സി ഒന്നും ഉപയോഗ മോട്ടർ ഇടുക ഒന്നും ചെയ്യരുത് അക്കെ അതിനന് മുന്നേ ചെയ്യ അല്ലെങ്കിൽ പത്ത മണിക്ക് ശേഷം ചെയ്യ ആ സമയത്ത് ചെയ്ത മൂന്ന് എരട്ട കുട്ടിയാണ് ഇപ്പം ആഹ് പത്തുറ്പ്യ ആവന്റ്യ കറണ്ട് ബില്ലിന് മുപ്പൊറ്പ്യ കൊടുക്കണം ആ ഒരു സമയത്ത് ഞമ്മൾ ഉപയോഗിച്ചാൽ
വെറുതെ ലാൻഡപുത്യാപ് ള വരുമ്പോ പണി കഴിഞ്ഞ് വരുമോക
ന്തറ്യോ ഞാൻ ആറ് മണി ആയാ ഫ്രിഡ്ജ് ഓഫാക്കും ഉം ഞാൻ പിന്നെ ക ക്കാൻ മുമ്പ് ഒമ്പേര പത്ത് മണിയാവുമ്പളെ ഞാൻഓണാ ക്കൊള്ളൂ ഫ്രിഡ്ജ് ആ ഇൻക്ക് അറുനൂറ്റി പിന്നെ എഴു ഹലോ
ഏഹ് ഇന്റെ ഏട്ടത്തെറിയോ ഓളാട ഏസിയും എല്ലുഉണ്ട് ടോൾ വാഷിംഗ് മെഷീൻ ഒക്കെണ്ടൂ ഓക്ക് ആയിരം ആ തൊള്ളായരറ് പ്യ ള്ളു ന്നട്ട് ഓള് ഇന്നോട് പറിം എത്ത ജ്ജ് കാട്ടല് ഓയ്ച്ചും പ്രപാവശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്
ആ രണ്ടോന്നണ്ട് ഉണ്ടാവല്ലോ അ അങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്ക് ആറുമണി പത്ത് മണി വരെ അങ്ങനത്തെ ഇതൊന്നും ഉപയോഗിക്കാതെ ആ കൊറെ മാറ്റം ഉണ്ടാവും
അങ്ങനെ ഉപയോഗിച്ചോക്കണം
ഉം ഞാൻ അങ്ങനെ ചെയ്യല് ഞാപ്പൊതാ ആറേഴു മാസായിട്ട് അങ്ങനെന്നെ ചെയ്യല് അപ്പൊ നല്ല മാറ്റംണ്ട് കരണ്ടും ബില്ലിന്
ആഹ് അല്ലെല് നമ്മളെ ആ ഇപ്പൊ നല്ല ചൂടേന്യല്ലോ ആ വെയിലുള്ള ടൈമില് കരണ്ടും ബില്ല് എല്ലാർക്കും പൊതുവേ കൂട്ടീനി വള്ളം ല്ല്യാത്തടൈമല്ലേ ഉം ആ കൂട് കരണ്ട് ബില്ലാണ്ട് കൂടുണാരി മഴയാ കൊർക്കൊന്നുംല്ല്യ
എവിടെ ഉം അഹൊർപ്പന്നല്ലേ കൂട്ടിയ പിന്നോല് കൊറക്കൊന്നുല്ല അഹ്പ്പ ഗ്യായാസൊക്കെ അങ്ങനെല്ലേ ക്കെ സബ്സിഡി കിട്ടീനിയല്ലോ ഇപ്പളോ
ആ നമ്മള് കറണ്ട് ബില്ല് വരുമ്പോ അതിലെന്നെ ഒന്ന് ചെക്കെയ്തു നോക്കേണ്ടി എന്തൊക്കോ ബില്ലാണ് അഹ് ബിച്ചെച്ചത് പിന്നെ നമ്മള് പൈസൊടുത്ത് വാങ്ങിയ മീറ്ററിന് അയിന് നമ്മളെന്നെ വാട
ഹ് ഹ് ഹ് അത്ണ്ട് മീറ്റർ വാടകാർണാണ്ട്
ആഹ് ആ വീട്ടില് വെക്കാൻ ഞമ്മള്,
ആ ഹ് ഹ് ഹ്എന്താപ്പ ചെയ്യ ജീവിക്കണെങ്കിപ്പതൊക്കെ വാണം
ജീവിക്കണേ തൊള്ള പൂട്ടി വെച്ചാണ്ട് ടു കുത്തർന്ന് ങ്ങനെ
ആ അതന്നെ
അള്ളാഹ്